ഹലോ കേൾക്കുണ്ടോ? ഉം എന്തൊക്കെ വിശേഷം?
സുഖം... ! ഇങ്ങനെ ഉം അവിടെ എന്താ വിശേഷം?
ഓ സുഖായിട്ട് പോകുന്നു!
മഴയിണ്ടോ ആഹാ ഞാൻ പഠിക്കുന്ന് ഞാന് ആഹാ.. !
മഴക്കെ ഇതുവരെയിണ്ടായിരുന്നു ഇപ്പോന്ന്ഇല്ല ഇന്ന് കുറവാ.
ആഹാ ഇവിടെ നല്ല മഴയുണ്ടാർന്നേ ഇപ്പ പറ്റി തോന്നതാണ്. ഇത്രേം നേരം നല്ല മഴയിണ്ടാന്ന്.
ഉം എന്തേപടിക്കർന്ന്?
നേഴ്സിംന്... !
ഓ എങ്ങനെ പ്ലസ്. ടു കഴിഞ്ഞുപോയതാ?
ഇല്ല ഞാൻ പ്ലസ്. ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി, ഡിഗ്രിക്ക് പോയിട്ട്- അവിടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പഴ്ത്തേക്കും എന്നെ ഇവിടെന്ന് വിളിച്ച്. അങ്ങനെ ഇവിടെ വന്ന്, അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന്.
എന്ത് ഡിഗ്രി ഏത് എടിത്തിന്?
കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബി. എ
ഓ ഡിഗ്രി ആള് സ്റ്റോപ്പ് ചെയ്തിട്ട്, പിന്നെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയി.
ആഹാ ഞാൻ അതെന്നെ ഇവിടെന്ന് വിളിച്ചിട്ട് പോയി. പോയത് എന്നച്ചാല്, ഞാൻ നോക്കിയപ്പം ഡിഗ്രി- എടുത്താലും ചുമ്മാ നടക്കണ്ടേ കൊറച്ച് നാള്. ജോലിഅന്വേഷിച്ച് അപ്പ നേഴ്സിംഗ് ആകുമ്പഴ്ത്തേക്കും,
പൊറത്തത് പോകാൻ പറ്റിതല്ലേ. ഹലോ.. ! ഹലോ.. ! ഹലോ.. ! ഹലോ... ! ഹലോ... !